ഹലോ ആ നേരത്തെ വിളിച്ചപ്പം കേക്ക്ന്നൊക്കെ ഉണ്ടായിരുന്നോ ഞാൻ
ണ്ടായിരുന്നല്ലോ എന്താ പറ്റി കേട്ടില്ലായിരുന്നോ
ക്കുന്നൊക്കെ ഉണ്ടാര്ന്ന് അല്ല എനിക്ക് കോള് വിളിച്ചിലത് കാണിക്കുന്നില്ല അതന്തോയ്ച്ച്
ഇല്ല എനിക്ക് കൊഴപ്പല്ല ഞാൻ എല്ലാം കേട്ടാരുന്നു പിന്നെ എന്തുപറ്റി ന്നോഎന്തോ
ആഹ് എന്തുവാന്ന ആഹ് പോട്ടെ ആഹ് എന്തേലോവട്ടെ ആ പിന്നെ എന്തുവാ കഴിക്കുവാരുന്നോ
ആഹ് രണ്ട് അപ്പം കഴിച്ച്
ഇപ്പൊ കഴിക്കുന്നേ ഉള്ളൂ രാവിലത്തെയാണോ ഇപ്പൊ കഴി ക്ക്ന്ന് ഉച്ചയാവാറായല്ലോ
രാവിലെ കഴിച്ചാര്ന്ന് പിന്നെ ഇപ്പം ഒന്നും കൂടെ വെശ ന്നപ്പോ ഒന്നും കൂടെ കഴിച്ചയാ
ആന്നല്ലേ ആഹ് ആ
എടക്കെടക്ക് ഇങ്ങനെ വെശക്കുമ്പോ കഴിക്കാം വണ്ണം വല്ലോം വെക്കുവാന്നെങ്കിലോ
ആഹ് ഇനിയിപ്പോ ഉച്ചയ്ക്ക് ചോറ്കഴിക്കേണ്ട സമയം ആയല്ലോ അപ്പ ഈ അപ്പട് കഴിക്കണ്ടാലൊ കഴിക്കണാരുന്നോ
ഉച്ചയ്ക്കും പന്ത്രണ്ട് മണിയായേനെ ഓരോന്ന് ഒന്നര രണ്ട് മണിയാവുമ്പഴേ ഞാൻ ചോറ് കഴിക്കത്തൊള്ളൂ
ആ നല്ലെയാ ആഹ് ഉം പിന് ചൊ അച്ഛൻ ചോറുണ്ണാൻ വരോ
ച്ഛന് ചോറുണ്ണാന് വരില്ല ചോറ് കൊണ്ടോയി
കൊണ്ടോവല്ലെ ആ ആഹ് ആഹ്
മീൻ എന്തോ വരുന്ന് ഞാൻ നോക്കട്ടെ.
ആഹ് നോക്ക് നോക്ക് കട്ട് ചെയ്യണ്ടാ നോക്ക്.
ഉം
ഉം അവിടെ വീടിന്റെ വീടിന്റെഫ്രണ്ടിൽ കൊണ്ടുവരുവോ?
ആ കൊണ്ടുവരും കൊണ്ട് വരും എന്തുവാന്ന് നോക്കട്ടെ.
എപ്പഴും ഒരാൾടയ്യിന്നാണോ മേടിക്കുന്നെ?
മത്തിയാണോ വേണ്ട രണ്ടു ദിവസായിട്ട് മ ത്തിയാരുന്നു ഇന്ന് മ ആ ഇന്നും മത്തിയാ. ഇന്നും മത്തി മേടിച്ച ഞങ്ങള ച്ച എന്നെ ഓട്ടിക്കും.
ആ ആ പിന്നെ എന്തോയ്യും മീൻ വേറൊന്നും കിട്ടീല്ലന്നല്ലേ പർഞ്ഞത്.
ഉം എന്തോയ്യോന്നെനിക്കർഞ്ഞൂടാ.
ആ
അല്ലെ മത്തി മേടിച്ചിട്ട് വേറെലോം വറ് ദ വയത്താക്ക മത്തി മേടിച്ച് വർക്കെ വല്ലോം ചെയ്താലോന്ന് ആലോയിക്കുവാര്ന്നു.
കറിക് പിന്നെ എന്തോയ്യും
ആ എന്തേലും ചെയ്യാം
ഉം
മേടിക്കുവാന്നോ
ഉമ് മേടിക് വാ ആ മതി
എന്താ വല്യ മത്തി ചെറിയ മത്തിയാ ന്നാ
ആന്നാന്ന് വല്ത് വല്ത് ഇതിപ്പോ വല്ലോം വറക്കേ വല്ലോ ചെയ്യാം
ഉം പൂച്ചയെക്കെ ഉണ്ടന്ന് തോന്ന് അവിടെ ആ വീ വീട്ടി വളത്തുന്നയാന്നോ
വീട്ടി വളത്ത്ന്ന അല്ല അല്ലാതെ പിന്നെ ഓടയിലൊക്കെ കിടക്കുന്ന രണ്ട് കൊട്ക്ക് പൂച് പൂച്ചകുഞ്ഞുങ്ങളും നിക്ക്ന്ന്
ആ ഹാ
അത അവിടെ ഇങ്ങനെ റോഡിലൊക്കെ കെടക്കുന്ന
ഉം ആന്നല്ലേ ആ ഹാ
ഇനിപ്പ മത്തി വറ്ക്യോ അല്ലേ ന്നിട്ടേ ഒള്ളു ഓ വേറെ വല്ലോ കറിയോ ആക്കാ രണ്ടായി എന്തോയ്യാൻ പറ്റും
ആ അന്നാ തുവലെ ചെയ് വല്ല ഒഴിച്ചെറി വല്ലാം വെക്ക് അല്ലെങ്കിൽ രസമല്ല ഒഴിച്ചെറി വല്ല വെക്ക്
ഉമ് എന്തേലും ചെയ്യാം
ഉം തക്കാളിയ മുരിങ്ങക്കൊക്കെ ഇട്ട് ഒഴിച്ചരൊക്കെ അപ്പൊ അത് മതി യല്ലോ കറിക്ക്
ആ അങ്ങനെന്ത ചെയ്യ അതാ മീന ഒന്നും മേടി ടിക്കതിരുന്നാലും ശരിയാവത്തില്ലല്ലോ
ആഹ ആഹ ആ എല്ലാ സം മീ മാണെ വള്ളക്കാർക്ക് എല്ലാ സംമീൻ വേണല്ലോ മീൻല്ലെങ്കി ഇറങ്ങാനും എല്ലാർക്കും ഭയങ്കര പാടാ
ഉ എൻ്റെ അനിയത്തിക്ക് ആക്കും ഭയങ്കര പാടാ മീൻ കിട്ടിയാലൊഇറങ്ങാൻ
ആഹ അതല്ല കൊച്ചിലെ മുതലല്ല തിന്ന് പി ലീ ട്സ് അതുകൊണ്ടൊക്കെയ ആയിരിക്കും
ഉം അപ്പപിന്നെ മത്തി തീരെ ഇഷ്ടല്ല
ആ എനിക്ക് മത്തിക്കാത്താണെക്ക് കൊതി കിട്ടി എനിക്ക് ഇഷ്ടം ആയിരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മത്തി പക്ഷെ എനിക്കാണെങ്കി ഇപ്പ മത്തിക്കകത്തൊ ഒരു തവണ കൊതി എനിക്ക് ഒരു തവണ ആണെങ്കിൽ ആഹാരം കഴിക്കുമ്പോഴ എല്ലാംങ്കല്ലാം ഓക്കാൻ എനിക്ക് ശ്രദ്ധിക്കാൻ വരുവായിരുന്നു അങ്ങനെ എപ്പഴു ശർദില്ല എപ്പഴുങ്ങനെ ശർദിക്കാൻവരോയിരുന്ന് അഹാരം കഴിക്കും ശർദിക്കും എന്തോന്ന് മനസ്സിലാവുന്നില്ല അപ്പോ അമ്മങ്ങനെ പറഞ്ഞ് നീ അഹാരത്തില് വല്ല കൊതി കിട്ടിയായിരിക്കുന്ന് എന്ത് കൊതി കിട്ടിന്ന് എനിക്ക് ഓർമ വരുന്നില്ല അന്ന് അന്ന് ഈ മത്തി സിസണായിര്ന്ന് അന്ന് ഫള് മത്തിയായിരുന്നു അങ്ങനെ അമ്മ പറഞ്ഞ മത്തിക്കാത്ത വല്ല ആണോ അങ്ങനെ ഞാൻ നോക്കിയപ്പോ വേറെ മീൻ കഴിക്കുമ്പോന്നന്ന് എനിക്ക് പ്രശ്ന ഇല്ല ഈ മത്തി കഴിക്കുമ്പോഴള്ളൂ പ്രശ്നം ആഹ പ്രശ്ന അങ്ങനെ പിന്നെ എപ്പ മത്തി കഴിച്ചാലും അങ്ങ് ഓകാനിക്കുവ പിന്നെ അ ശരിക്കും ആ മ മത്തിയോടെ അങ്ങ് വെറുപ്പമായി പക്ഷെ എനിക്ക് പ മത്തിടെ പരിനീൽ ഞാൻ കഴിക്കും പരിനീൽ കഴിക്കുമ്പോന്നും എനിക്ക് പ്രശ്ന ഇല്ല പക്ഷെ ഈ മത്തി കഴിക്കുമ്പോ എന്താ നടത്തില്ല അങ്ങ് ഓക്കാനിക്കാൻ വർന്ന്
ഓ അ ചിലപ്പോ വരുന്നെങ്കിലായിരിക്കും
ആ എന്തോ കുന്തോന്നാർക്കറിയ മലാക്ക അങ്ങനെ മത്തിയോടുള്ളങ്ങ് ഇഷ്ട അങ് പോയി പിന്നെ ഇപ്പ എല്ലാ എത്ത് പറഞ്ഞു കഴിച്ച നോക്ക കഴിച്ചു നോക്കിയാല് അത് മാറത്തൊള്ളൊന്ന് ആ ടെൻഡൻസി ക്ഷെ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലട്ടൊ നമുക്കൊരു കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടല്ലോ നമ്മള് കഴിക്കത്തുള്ളൂ ആ ഇവിടെ ഒരു ചേട്ടന്റെ കൂട്ടുകാരന് ഇങ്ങനെ ഇതേപോലായിരുന്നു മത്തിയുടെ ഇതേപോലെത്തെ അവസ്ഥയായിരുന്നു അങ്ങനെ ഇയാൾക്ക് മത്തി ഇയാൾക്ക് മത്തി കഴിക്കണന്നുണ്ട് പക്ഷെ മത്തി കഴിക്കുമ്പോ ശർദ്ധിക്കുന്നു അങ്ങനെ ഇയാള് ഈ മത്തി അങ്ങ് പിന്നെ അങ്ങ് കൊറച്ച് കൊറച്ച് കഴിച്ച കഴിച്ചു കഴിച്ചു കഴിച്ചു കഴിച്ച് ഇപ്പം പ്രശ്ന ഇല്ലെന്ന് പക്ഷെ എനിക്ക് എന്ത് ആ എനിക്ക് എനിക്കെന്തോ അങ്ങോട്ട് തോന്നുന്നില്ല കഴിക്കാ പക്ഷെ ഇവിടെ എല്ലാവർക്കും മത്തിന്ന് പറഞ്ഞാ വയങ്കര ഇഷ്ട വറുത്ത് കൊടുത്താലും കറി വെച്ച്കൊടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ വെച്ച് മത്തി മേടിക്കായിരിക്കണ്ട മത്തി മേടിക്കാ പറഞ്ഞ ഞാൻ പിന്നെ ചാറ് കൂട്ടും.
ഉം അപ്പതങ്ങനെ മേടിക്കണം
ആഹ് ഇപ്പം നമ്മള് കാരണം വെറുതെ അവർക്ക് അവിടെ ഇഷ്ടൊന്നില്ല നമ്മള് വെറുതെ കളയുന്നെ
അയിനിപ്പോ വലിയ മത്തിയായി
ആ അപ്പുറത്ത് വള്ളത്തിൽ പോകുന്ന മാമന് എപ്പഴും അവർക്കെപ്പഴും മത്തിയാ കൂടുതലും മത്തിയും അവർക്ക് കൂടുതലും കിട്ടുന്നത്
ഈ വെള്ളത്തിൽ പോകുന്നവർക്ക് അതൊക്കെ കിട്ടത്തൊള്ളൂ
അപ്പങ്ങനെ മത്തിയാ എപ്പഴും കൂടുതല് അപ്പം നമ്മളെ വീട്ടി കൊണ്ടു തരുമ്പം നമുക്ക് വേണ്ട എന്ന് പറയാൻ പറ്റ
ആ അതും ഈ അര ഇവരീ വള്ളത്തി പോ അവരുടെ അന്നവ അത് അപ്പത് അവര് കൊണ്ട് കയ്യിന്ന് ത തരും നമ്മള് ഒരിക്കലും നിരസിക്കാൻ പാടില്ല ഭയങ്കര വെഷമുള്ള കാര്യ
അത അത അതുകൊണ്ട് പിന്നെ നമ്മളങ്ങ് മേടിച്ച് പിന്നെ കറി ഇവർക്ക് കറി വെച്ച് കൊടുക്കും വറക്കൊക്കെ ചെയ്യും അവരിഷ്ടമുള്ള തിന്നട്ടല്ലേ
ആ അവരോടെ ഇഷ്ടല്ലേ ഒരാൾക്ക് വേണ്ടി മാറ്റാൻ പറ്റത്തില്ലല്ലോ
എന്നെങ്കി ശരി എന്നാട്ടോ
ഉം ശരി ശരി